അല്ലാ
ആഹ് കേക്കാലോ അല്ലേ ആഹ് എന്നാ ടുക്കുവായിരുന്നു
ഉം ചുമ്മാ ഇരിക്കായിരുന്നു ഒറക്കം വന്നിട്ട് ഒരു രക്ഷീല്ലായിരുന്നു
ഒറക്കോ അയിനിന്നലെ ഒറക്കം ശരിയായില്ലേ
അല്ല ചുമ്മ ഇരിപ്പിന്റേ
അത് കൊള്ളാം വേറെ എന്നാ ചെയ്യരല്ലേ ഈ സമയത്ത്
അതെ അതെ
അത് കൊള്ളാം ഇന്ന് മഴയാണോ വെയിലാണോ അങ്ങോട്ട്
ആഹ് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അവിടെയോ
ആണല്ലേ ആഹ് ചെറുതായിട്ട് പൊടിയുന്നൂണ്ട് തെളിയുന്നൂണ്ട് അങ്ങനെ നിക്കവാ പെയ്യണോ വേ ണ്ടെയോന്ന്കെ ആലോചിച്ച് ആഹ് നേരത്തെ ഞാൻ വിളിച്ചപ്പഴത്തേക്കും ഓൺലൈനില് ഇല്ലാര്ന്നുന്ന് തോന്നു
ആഹ് ഞാൻ കേട്ടോ ഇല്ലാരുന്നു
അഹാ ആഹ് ഞാൻ അലക്കാം പോവാം നേരത്ത് വിളിച്ചതാ അന്നേരം ഇങ്ങനെ സംസാരിക്കാലോന്ന് വിയാരിച്ചു അപ്പ നീ ട്ട് എടുത്തൂ ല്ല ആഹ് പിന്നെ വേറെന്നാ കാപ്പിയൊക്കെ കുടിച്ചോ
കാപ്പിയൊക്കെ കുടിച്ചു അവിടെയോ
ഉ ആഹ് കാപ്പി കഴിഞ്ഞു ഞങ്ങള് പൊറോ ട്ട വാങ്ങിച്ചു ഇന്നൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല
ആഹ്
അന്നേരം ഇവിടെ അടുത്ത് എട്ട് രൂവയ്ക്ക് പൊറോട്ട കിട്ടുവേ സാധാ കടേല് പതിനഞ്ച് രൂവയെങ്ങാണ്ടല്ലേ എട്ടു ര അപ്പ അത്രയും വലിപ്പ ഇല്ല ആഹ് അന്നേരം ആഹ് അച്ഛനിവടെ പറയുന്ന കേട്ടു അങ്ങനെ നമ്മടെ ഇവിടുത്തെ കടയിലൊക്കെ ഇരുപത് രൂപ ആക്കി ന്നെ മറ്റെ ഗ്യാസിന്റെ ക്ഷാമം ആഹ് അത് കൊണ്ട് ആഹ് അപ്പ ഏഴ് രൂപയായിരുന്നു ഇന്നലെ അത് എട്ടായി നാളെ ചെലപ്പൊ ഒമ്പതാകുവായിരിക്കും എന്നാലും നഷ്ടവൊന്നും ഇല്ലേ അത്യാവശ്യം വലു പ്പോണ്ട്അപ്പ ഞങ്ങളങ്ങനെ വാങ്ങിച്ചോണ്ട് വന്ന്ട്ട് രാവിലെ ചൂടാ ക്കി അങ്ങനെ കഴിക്കും
ആഹ് ഹാ ഹാ.
ഉം അപ്പം മറ്റേത് കഴിക്കുമ്പോലെന്നെ രണ്ടെണ്ണം നമുക്ക്‌ കഴിച്ചാ വയറ് നെറയേം ചെയ്യും. പൈസയും ലാഭുണ്ട് മറ്റേത് രണ്ടെണ്ണം മേടിക്കുന്ന പൈസക്കിത് നാലെണ്ണം മേടി ക്കാം. അതുകൊണ്ട് അത് ചൂടാക്കിയൊക്കെ അങ്ങ് കഴിച്ചു. ഉണ്ടിന്ന് കാപ്പി പരിപാടി എളുപ്പം ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കി.
ആഹ് ആഹ് ആഹ്.
നമ്മുക്ക് പൊറോട്ടയും സാമ്പാറും കഴിഞ്ഞിട്ടല്ലേള്ളു വാക്കി. മുട്ട വെക്കാം എന്നൊക്കെ പറ്ഞ്ഞു എനക്ക് എന്നാണ പറോട്ടയും സാമ്പാറോ ഇഷ്ടം.
അയ്യോ എനിക്ക് അതെ.
ആഹ അതെ പക്ഷെ പുറത്തോട്ടൊക്കെ ചിലരിങ്ങനെ പറയുന്ന കേക്കാവേ. അങ്ങനെന്നും അവര് കേട്ടിട്ട് പോലൂല്ലന്നെ. റോട്ടി സാമ്പാറും അതെന്ന ഒരു കോമ്പിനേഷനാ. ആഹ് അവര് നമ്മളീ ചെല കടയിലൊക്കെ ചെന്നിട്ടേ ആഹ്. ചോദിക്ക ആഹ് സാമ്പാറുണ്ടോ വരുമോ ഏഹ പൊറോട്ടയുടെ കൂടെ സാമ്പാർ അവർ കടല അങ്ങനെയൊക്കെയേ. ഇതാക്കത്തുള്ളൂ സാമ്പാർ ഒഴിക്കുന്ന അവർക്ക്ന്തോ അറി ത്തില്ലന്ന് തോന്നുന്നു പക്ഷെ നല്ല നല്ല ടേസ്റ്റ്ല്ലെ.
അതെ പക്ഷെ സംമ്പറം കൊള്ളായിരിക്കട ഉണ്ടാക്കുന്ന കട.
അതെ അതെ അഈ ള്ള വെള്ളം പോലെ ഇരിക്കുവേ ഉള്ള വെള്ളം മൊത്തവും എടുത്ത് അതിന്റെ അകത്തട്ട് ഒഴിക്കും.
അതെ.
അങ്ങോട്ടരു ടേസ്റ്റ് ഉണ്ടായില്ല.
മ്. ഉം.
ഇപ്പ എല്ലാരും ഒക്കെ പോയോ?
ആഹ് എല്ലരുും പോയി.
അവിടെന്നായിരുന്നു കാപ്പിക്ക് നീ പറഞ്ഞു എന്നാന്ന് ഇല്ലല്ലോ അവിടെന്നായിരുന്നു?
ചിക്കൻ കറി.
ഓഹോ ആഹ്.
ഉ ആഹ് ശരിക്ക്പ്പ കഴ ക്കത് തോന്നുല്ല ഞാൻ ചാറ് മാത്രേ കൂട്ടിയുള്ളു.
ആണോ എനിക്ക് പിന്നെ ചിക്കൻ പണ്ടേ താല്പര്യം ഇല്ലാര്ന്നു ആഹ് സമയത്ത് ഇല്ല.
ഹേ ഹേ ഞാൻ ഇതിന് നുമ്പ് നല്ലോണ്ണം കഴിക്കായിരുന്നു പിന്നെ ഛർദി എടുക്ക ടൈം ആയ്പത്തേക്കും.
ആഹ് മട്ത്ത് അഹ് ചെലപ്പോണ്ടല്ലോ. നമ്മൾ ഈ ടൈമ ഇവർക്കുന്ന സാധനം പിന്നെ തിന്നാനേ പറ്റത്തില്ല.
ആഹ്. ആഹ്.
ചിലപ്പോഴാണെങ്കി മാറും.
ആഹ് ഇത് ന ചെല ടൈമില് തിന്നാൻ തോന്നും ചെല ടൈമി അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഛർദിയൊക്കെ മാ മന്തിയൊക്കെ മേടിച്ച് നോക്കി അതെനി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു.
അല്ലെല് അതൊരു വികാരംല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട. കഴിഞ്ഞ ദിവസം ഞങ്ങള് കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട്. നൊയ്മ്പ് മുറിക്കണല്ലോ അപ്പൊ അന്ന് നേര വന്ന് ഒരു നാലേകാലൊക്കെ ആയപ്പോ വന്നു അപ്പൊ ഏട്ടേയുടെ കൂട്ടാരൻ. അച്ചൻ മരിച്ചു പോയേ അന്നേരം അതുകൊണ്ട് പിന്നെ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ട്ന്നുംല്ല നേരെ ഇങ്ങ് പോരുവായിരുന്നു ഇടയ്ക്കൊരു ചായ കുടിക്കാൻ മാത്രേ നിർ ള്ളൂ.
ഏ.
അന്നേരം ഈ പറഞ്ഞപോലെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പത്തേക്കും ഞാൻ പറഞ്ഞു സാധാരണ ഇങ്ങനെ ഏ കൊച്ചിന് ചോറൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങള് രണ്ട് മൂന്ന് അമ്പലത്തിൽ പോയി അപ്പോ പോയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നേന്റന്ന് ഉച്ചക്ക് നമ്മള് ചിക്കൻ ബിരിയാണി മസ്റ്റ് ആണെ നൊയമ്പ് മുറിച്ചിട്ടാ വീട്ടി വരുന്നേ അന്നേരം ഞാൻ പറഞ്ഞ് ഇപ്രാവശ്യമൊന്നും മേടിച്ചില്ലാ അപ്പം നമുക്ക് മന്തി മേടിക്കാന്നും പറഞ്ഞോണ്ട് അമ്മേ കൊണ്ട് വിടാൻ പോയപ്പൊ അവിടുന്ന് കേറി മന്തിയും വാങ്ങിച്ചോണ്ടാ വന്നേ അപ്പൊ ഞാൻ വെല്ല്യെ ഡെയലോഗടി ച്ച് ഞാൻ പകുതി പൈസെയൊക്കെ അങ്ങോട്ട് തരാന്ന് ഞാൻ വെല്ലോം കൊടുക്കുവോ അന്നിട്ട് പിന്നെ വാങ്ങിച്ച് എനിക്ക് ഇതിലെ മയോണൈ സ് ഭയങ്കര ഇഷ്ടവാ കാര്യം അത്ര ഹെൽത്തിയല്ലന്നൊക്കെ പറയും ഞാന് പ്രെഗ്നന്റായിരുന്നപ്പൊ ഒരു തവണ എനിക്ക് മന്തി വാങ്ങിച്ച് തന്ന് എനിക്കങ്ങനെ കൊതി ഇങ്ങനെ മൂത്തിരുന്നപ്പഴേ പക്ഷെ മയോണൈസ് ഒത്തിരി തിന്നല്ലെന്ന് പ്രെത്യേകം പറഞ്ഞിട്ടൊ ഞാൻ ഈ മയോണൈസ് തന്നെയാ തി തിന്നുന്നെ എനിക്കത്രക്ക് ഇഷ്ടമാ അത്
അത് തന്നെ
അപ്പോ മയോണൈസ് വാരിക്കോരി ആഹ് വാരി ക്കോരി മയോണൈസ് ഒഴിച്ച് തിന്നല്ല് അന്നേരം അയ്ന്റെ കൂടെ പെപ്സിയും മേടിക്കും ഇവിടെയെ അതുകൊണ്ട് ഞാനൊക്കെ കുടിക്കുന്ന കൊണ്ട് പെപ്സി ഒന്നും മേടിച്ചില്ല അ പ്രാവശ്യം പ്രഗ്നന്റായിട്ടിരുന്നപ്പം എന്നി ട്ട് പിന്നാ ഒര് തവണ മേടിച്ച് അയ്നോടിപ്പം ഞാന് ഞാനും കൂടെയാ മേടി ക്കാൻ പോന്നെങ്കി ഞാനാ കടക്കാരോട് പറയും ഒരു കൂട് ഇത് എസ്റ്റ്ട്രാ വെച്ചേക്കാൻ പറയും മയോണൈസ് ഏട്ടായി ആണെങ്കി അങ്ങനൊന്നും പറയത്തില്ല തരുന്നത് മേടിച്ചോണ്ട് ഇങ്ങ് പോരും ഇപ്രാവശ്യം മേടിച്ചത് ഇത്തിരി കൊറവായിരുന്നു ഇവിടെ ഞങ്ങളാ എന്റെ വീടിന്റെ അവിടുന്ന് മേടിക്കുന്ന കടേന്ന് എങ്ങനാന്നറിയാമോ ഒരു കുഞ്ഞ് ആ വട്ടത്തിലെ പാത്രത്തിലാ തരുന്നേ പ്ലാസ്റ്റിക് പാത്രാവാന്ന് തോന്നുന്നു ഒരു വെള്ളക്കളറ് പക്ഷെ ഈ അല്ലാതെ ഏട്ടായി വാങ്ങിച്ചോണ്ട് അവിടുന്ന് വരുന്നോടത്തൊക്കെ ഈ കവറിലാ തരുന്നെ അപ്പ അതിന് കണക്കൊന്നുമില്ല അവർ ചുമ്മായിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് തവിയൊക്കെ കോരി അങ്ങൊഴി ക്കുവേ ഇതെന്ന് വെച്ചാ കുഞ്ഞി പാത്രത്തിൽ കൊള്ളാവുന്നത്രയേ കിട്ടത്തൊള്ളൂ
ആഹ് ആഹ്
ആഹ് അതാർക്ക് എവിടെ തികയാനാ ഇനി അതുണ്ടാക്കി അതിന് മുട്ട ഇ
എന്തോരവാ റൈസ് വെക്കുന്നെ
ആഹ് അതെ അതെ അതെ അത് തന്നെയല്ലടാ ഞാന് ഈ പറയും പോലെ വീട്ടിലൊന്ന് മയോണൈസ് ഉണ്ടാക്കി നോക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവാ നല്ലതാണെങ്കി പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കി തിന്നാലോ
അതെ
പക്ഷെ അത് വേറെന്നാത്തിനും ഇങ്ങനെ എന്തെങ്കിലും ഐറ്റം വേണം ഇപ്പോ ഒന്നീ ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കി ഇതേപോലെ മന്തിയോ എന്തേലുവൊക്കെ വേ ണം അല്ലാതെ ചുമ്മാ എന്നാത്തിനാ ഉം അല്ലേ വല്ലോ ചി
ഉം
അങ്ങനെ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഏട്ടായിക്ക് അത്രെ താല്പര്യം പോരാ
ആഹ് ആഹ്
അതുകൊണ്ടങ്ങനെ ഇവിടെ വാങ്ങിക്കലുമില്ല പരീക്ഷണം വല്ലതും നട ത്താന്ന് വെച്ചാ ഇപ്പം ബീഫ് മന്തി കഴിക്കാൻ പോവാ
ഏ ഏ കറി വെച്ചേ കുടിച്ചിട്ട് അല്ല കറി വെക്കുന്നേന് മുമ്പ് കൊറച്ച് മാറ്റി വെച്ചു എന്നിട്ട് ചിക്കൻ പൊടി അങ്ങനെ ഫോണിനകത്ത് കണ്ടതാ ഇപ്പം തൊട്ടേ രണ്ട് മറന്ന് പോയി അന്ന് കണ്ടപ്പളേ ഷെയറ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു എന്താ കട മറ്റേ പൊട്ടുകടലയോ അങ്ങനെത്തെ ഐറ്റൊക്കെ വേണം
ആഹ് ആഹ് എന്നിട്ട് അങ്ങനാണോ വെച്ചത് അതൊ ആ വെക്കണൊ ഇനി ആഹ് ഇത് ശവായി ചിക്ക മേടിച്ചാ സൂപ്പറാ ഞനിതേപോലെ ഒര് പ്രാവ്ശ്യം ഞനീ ഡെലിവറിക്കെ കഴ്ഞ്ഞ് ഇവ്ടെ വന്നേൻ്റെട്ക്ക് ന്തായ്ച ഞങ്ങള് ബിരിയാണി ണ്ടാക്കി
ആഹ് ആഹ്
അന്നേരം ഈ വ്ടെ ഓണത്തിന് ചിട്ടിയുണ്ട് അമ്മയ്ക്ക് അപ്പം ആഹ് ചിട്ടിയുടെ ഇതിന്ന് നമ്മക്ക് ബിരിയാണി കിറ്റ് കിട്ടി അപ്പൊ അത് ഞാൻ വരുന്ന വരുന്നുടം വരെ ഇവിടെ വെച്ചോ ണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങള് പിറ്റേന്നുണ്ടാക്കിപ്പോ ഇങ്ങനെ ചിക്കൻ മേടിച്ച്
ഉം
മേടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നമ്മള് ബിരിയാണി പീസ് അത്യാവശ്യം വലുതായിട്ടാണല്ലോ കിട്ട അതീന്ന് മൂന്ന് കഷ്ണം എനിക്കും അച്ഛനും ഏട്ടായിക്കും അമ്മ കൂട്ടത്തില്ല എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഷവായി ചിക്കന്റെ അരപ്പൊക്കെ വെച്ച് കുക്കറി വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ പുഴുങ്ങി പിന്നെ ശാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുത്തെ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഏട്ടായിപറയുകയും ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു മൊത്തമേ പക്ഷെ സക്സസ് ആവോന്നറിയാതെ ഉള്ളതെല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് അവസാനം ചുമ്മാ ചോറു വാരിത്തിത്തേണ്ടി വരിയേല്ലേ
അതെ
അതുകൊണ്ട് പിന്നെ അങ്ങനെല്ല അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ മേടിച്ചേയില്ല അതാണ് വേറെ വേറൊരു കാര്യം പറഞ്ഞ പോലെ കറി വെക്കുമ്പോ ആശനൊട്ടും പറ്റത്തില്ല അതുകൊണ്ട്
നല്ല
ആഹ് ഏതേലുക്കെ പറയും യോഹ് ഇപ്പോ വെറൈറ്റി പോയിട്ട് ഒന്നിനും നേരവും കിട്ടത്തില്ല അയ്യോ ദേ അമ്മയ്ക്ക് ഇന്ന് പണിയില്ല നമ്മുക്ക് ഇവിടെ മരുന്നടി ആയിരുന്നേ
ആഹ് ആഹ് ആഹ്
അന്നേരം പോയില്ല ഇവിടെണ്ട് അതുകൊണ്ട് അവൾ അമ്മ ശെ അവളമ്മെടെ കയ്യില് കുളിയും കഴിഞ്ഞു കുറുക്കു എല്ലാം കൊടുത്തു ഉറങ്ങാൻ നോക്കിയപ്പോത്തേക്കും ഉറങ്ങുന്നില്ല ആഹ് അച്ചച്ച ഛേന്നും പറഞ്ഞ് കാരഞ്ഞോണ്ടിരിക്കും പിന്നെ ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ട് തുണിയൊക്കെ നനക്കാൻ പോയി തറ തുടക്കണോ വേണ്ടയോ വേണ്ടയോ തൊടക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുഅ
ഏഹ്
ഒരു പരിധി വരെ മടിയുണ്ട് പിന്നെ വേറെയും പണികളും ഉണ്ട് എല്ലാം കൂടെ ഇങ്ങന നിക്കുന്നു
ശഹ
ഉം പിന്ന എന്നാ വേറെ
വേറെന്ന
ഉം ഇനിയിപ്പ എന്നാ ആശുത്രീ പോന്ന ഒന്നാം തീയതി അല്ലേ
ആഹ് അല്ല മുപ്പതാംതി
മുപ്പത് ആഹ് അൽ ആഹ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞല്ലോ ല്ലേ
ആഹ് കഴഞ്ഞു
സ്കാനിങ്ങിന് കെയറുമ്പം ഹസ്ബൻഡിനെ കാണിക്കുവോ സ്കാൻ ചെയ്യുന്നെ
ഇല്ല ഇല്ല അവിടുത്തെ ശ്ത്രിലു ണ്ടായിരുന്നോ ഇല്ല ഇല്ല ഉം
ഇതുവരെയും കൊച്ചിന്റെ ഇത് കാണിക്കാം കാണാൻ വിളിച്ചിട്ടില്ല
ഇല്ലില്ല
ആ ഞങ്ങടെ പഷേ ഒണ്ട് ആഹ് അഞ്ചാമത്തെ മാസം ഇപ്പൊ ഞാൻ സ്കാൻ ചെയ്യാൻ അങ്ങോട്ട് കേയറിയപ്പോഴത്തേക്കും ഒരു അപ്പൊ ഡീറ്റെയിലായിട്ടുള്ള സ്കാനിങ് ഇല്ലേ അഞ്ചാം മാസം അത് കഴിഞ്ഞപ്പഴേ ട്ടായിനെ വിളിച്ചപ്പോ ഏട്ടായി ആകെ ടെൻഷൻ ആയി പോയി എന്നാ ന്നറിയത്തില്ലല്ലോ വെപ്രാളപ്പെട്ട് കയറി വന്നപ്പോ എന്തേ കൊച്ചിനെ കാണാൻ വിളിച്ചതാന്ന് പറഞ്ഞു എന്നിട്ട് ഇതേ ഇതാ കയ്യ് ഇ താ കാല് ഇതാ മുഖം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു
ഏഹ് കൊള്ളാം ആഹ് ആഹ്
അത് നമ്മളെന്നും കാണുന്നല്ലേ പക്ഷെ അവര് കാണുമ്പോ വേറൊരു ഫീല് അല്ലേ ഇസ് സ്കാൻ ചെയ്യാൻ പോവാന്ന് പറയുമ്പോയെ കുഞ്ഞിനെ കാണാലോന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആ നമ്മ ക്ക് അയ്യയ്യോ അന്നേ അവള് വറ്റിക്കടന്ന് ഓട്ണ് ആ ഡോക്ടർ പറയും സ്കാൻ ചെയ്യാൻ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങന അനങ്ങിക്കൊണ്ടിരിക്കും കി റ്റത്തില്ല ഹാർട്ട് ബീറ്റ് ഒക്കെ പിടിക്കണെങ്കിലേ അപ്പഴേ പ ഇവള് ഹാ ഏഹ് അപ്പൊ പറയൂ ഇങ്ങനെ ഭയങ്കര കുരുത്തം കെട്ട കൊ ച്ചാണല്ലോന്ന് പറയും അയ്യയ്യോ കുരുത്തക്കേട് അൺലിമിറ്റഡാ
ഏഹ് ഇവിടെ അതെ വേറെ ആരും
ക്യാ അവള് കരയു എന്തോടാ ഞാൻ വിളിക്കാ അവള് കരയുന്നെന്ന് തോന്നുന്നു ആ ശരി ശരി
ശരി